ഹലോ
ഹലോ
കേക്കുന്നില്ലേ
ആ കേൾക്കണ്ട് പറയ്
എന്തൊക്കെയാ വിശേഷം
സുഖായിട്ട് പോകുന്നു
എന്താ അന്റേം മക്കളൊക്കെ വിശേഷം
സുഖമാണ് കുഴപ്പോന്നുല്ല പ്പം പണിയിണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ബിസിയിലാണ് ഹലോ
ഹലോ
പണി കേറിയോണ്ടേ അതിന്റേതായിട്ടുള്ള ബിസിലാണ് പറ
ആ അതുകൊണ്ടാണ്ടേ
നല്ല മഴയാ
നല്ല മഴ പെയ്ത് തോർന്നു
ഏഹ് അപ്പൊ ചൂടിനൊരാശ്വാസണ്ടാവോല്ലോ
ആ മൂ നാല് മഴട്ടിപ്പ തുടർച്ചയായിട്ട് നാല് ദിവസം കിട്ടി
എന്നാ പ്ലസ്റ്റു റിസൽട്ട്
പ്ലസ്റ്റു ഇംമ്പ്രൂവ്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്
എ ഇങ്ങട്ട് നോക്കി
ആ അത് ഓന് ആ ആ സ്കോർ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളു ഏറെ കിട്ടിയിട്ടില്ല ഉം കൂടിയില്ല അതിന് കൂടാന് ഓന് ഓന്റെ സാഹചര്യം ഇപ്പോ എനിക്കറിയില്ലേ
ഉം
പിന്നെ അതിന് ക്ലാസ്സൊന്നും ശെരിക്ക് കിട്ടിട്ടൂല്ല കഴിഞ്ഞ പ്രാവശ്യം ആ പഠിച്ചത് നോക്കി ആണ് എഴുതിയേക്കുന്നല്ലാതെ അയിമക്കായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സെയിമല്ല കുറഞ്ഞേക്ക കൊറഞ്ഞേക്കാണ്.
ആണല്ലേ
കൊറഞ്ഞേക്കാ മാർക്ക്‌.
പ്ലസ്റ്റൂത്തത് ഇനിയെന്നാ വരുവാ.
പ്ലസ് ടു ഇരുപത്തിരണ്ടിനല്ലേ? ഇരുപത്തിരണ്ടിന്.
ആ നല്ല ലേറ്റ് ആയിട്ടാല്ലേ?
ആ എസ് എൽ സി പ പതിനഞ്ചിനോ അല്ലേ പതിനഞ്ചിനോ പതിമൂന്നിനോ?
ഉ ഉം ഉം നിന്റെ വല്യ മോന് വല്യ മകന്
വല്യ മാ മകൻ വല്യവൻ ഇപ്പം കക്കാടം പോയിൽ പോവാണെന്നോ എന്തോ പറഞ്ഞ് സോറി അങ്ങനെ എന്തോ പറഞ്ഞ് പൊറത്ത് പോവാ പറഞ്ഞാണ്ട് പോയിട്ടുണ്ട്.
ജോ ഓന് ജോബ് ഒഴിവാ ക്കിയോ?
ഓനെ അതീന്ന് ഇറങ്ങീന് ഇനി വേറെ കണ്ടെത്തീറ്റ് വേണന്ന് ഉം പിന്നെ നാട്ടില് നമ്മളെ അടുത്തുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഇണ്ട്ന്ന് പറഞ്ഞു ഒന്നാംതീ കേറും അങ്ങനേം പറയണ്ട്.
ആ ഇന്നോടും അതന്നെ പറഞ്ഞേ ഒന്നാംതീ കേറും.
ന്റെ ആങ്ങളേടൊപ്പം അങ്ങട്ട് പോവാണ് പറഞ്ഞ് അ ങ്ങട്ട് പോണെങ്കി ഒക്കെ റെഡി ആയിട്ട് വേണ്ടേ?
അ ഞാ അ എന്തായി അതെന്തായോ ന്ന് ആ ങ്ങനായില്ലേ ഏകദേശം
അത് ഇരുവത്തൊന്ന് വയസ്സല്ലേ? അങ്ങട്ട് അത്. അത് ഇരുപത്തൊന്ന് വയസ്സായി വിശക്കടിച്ചു വന്നിട്ട് വേണ്ടേ?
ആഹ്. പ ഈ കൊല്ലം ഇരൊത്തൊ ന്നാഊലെ?
ആ. അ ഈ ജൂണ്, ജൂലൈ ഒന്നാല് ഇരുപത്തൊന്ന് ആവും. അത് ആ ഈ വിശ അടി ച്ച് വന്ന് അതുവരെ വ് വെറു വെ വെർ, ഇവടെ വെർ വെർതെട്ക്കാൻ പാടില്ലല്ലോ.
ആ ആ
അങ്ങനെയാണല്ലോ?
അപ്പൊ കൈയില് പൈസണ്ടോ?
കയ്യില് എന്താ അറിയില്ല. അയിന് വണ്ടി ഇപ്പൊ കേടാണ്. അയിനെന്തോ വണ്ടിക്ക് പണി വന്നണ്. വണ്ടി വർക്ക്ഷാപ്പില് കൊണ്ടയിട്ടിക്കയാണ്.
ഇപ്പൊ എത് വണ്ടിയ അപ്പോ ഓന്റടുത്ത്.
മോനേതോര് ഏതാ? എക്സസ് എക്സ്. എക്സ്പ്ലസോ ഏതോ ഒന്ന് എട്ത്തിട്ടുണ്ടല്ലോ?
ആ
അയിന്റെ പണി അയിന്റെ പണി എന്തോ എഞ്ചിൻ എഞ്ചിന് എന്തോ പ്രശ്നണ്ട് തോന്നണ്. അതോ അങ്ങനെ എന്തോ പണിയിണ്ട്. ഏതാലും മൂന്നോ നാലോ ഉർപ്യന്റെ പണി വര്ന്ണ്ട്.
ഉം അത് ശരിയാക്കീണോ? ശരിയാക്കാൻ കൊണ്ടേ പ്പൊ അപ്പോനേത് വണ്ടിമേലാ നടക്ക്ന്നേ?
ണ്ടിമലേ പയേ പൾസ് വണ്ടി ഇണ്ടല്ലോ?
ആ അയിന് കൊഴപ്പൊന്നുല്ലേന്
പ്പൊന്നുല്ലല്ലോ അതട്തൊല്ലം റിനീവൽ ആകുന്നർഞ്‌ക്കാണ്ട് അങ്ങനെ അവ് ടെട്ടതല്ലേ. അപ്പൊന്റപ്പച്ചി ക്ക് ഓട്ടാർഞ്ക്കാണ്ട് ക്ഷേ ഇപ്പ ച്ചിക്ക് ഓട്ടാന് ഇപ്പ ച്ചി അത് ട്ടൂല സ്കൂട്ടി ഓട്ടൊള്ളു. പേ ഓട്ട്ണ് ണ്ട് പക്ഷെ കൊണ്ടടക്കാന് ഒരു പേ ഓട്ടി വ്ട്ന്നൊക്ക കൊണ്ടു പോണ്ട് അനിയൻ കൊണ്ടോകും. വനിയ വടെ നാട്ടിലില്ലല്ലോ.
ഉം
ഓം വടെണ്ടാകുമ്പോ ഓം തന്നെര്ന്നു. നോമ്പിനൊക്കെ ഓന്റയ്യ്ല് തന്നാനിം.
ആ ഇപ്പ ന്താ ആൾക്ക് ഇൻഡ്രസ്റ്റ് ണ്ടാ പഠിക്കാന അവ്ടെ.
ഔട മടി കുടുങ്ങിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ങ്ങനെ ക്ലാസ്ട്ത്തോട്ത്ത് അങ്ങനെ ആയി ആണ്ട് പോയിട്ട് ണ്ട്. ഇനിപ്പോ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നാ അറിയാ എന്താകുന്നുള്ളത്. ഒക്കത്തിലും ഡബിൾ പാസ്സള്ളോണ്ട് ഇംഗ്ലീഷ് മാത്രം ഒല്ലോള്ളേനി ഡബ്ള് ഇല്ലാത്തോണ്ട് അപ്പൊ അതൊന്ന് കേക്ക് കൂട്ടി കിട്ടോ അറിയാം മാണ്ടി എഴുത നോക്കിയതേന് അത് കിട്ടീല്ല അത അതേ മൊ അതെ ആ സ്കോറ് പിന്നെ കൊറീലല്ലോ ല്ലേ.
ഇല്ല ല്ല ഏതാണോ കൂടുതല്ള്ളത് അത് ണ്ടാവും
ആഹ് ത് തീരെ കിട്ടിട്ടില്ല മാർക്ക് ഇത് മുപ്പത്തി സംതിങൊള്ളു. മറ്റേത് ന്നാപ്പത്തഞ്ചിന്റെ മേലണ്ടല്ലോ ഓന്.
ആഹ്. ആ പാസായ്ണ് തിലും.
ദിലോ? ഏ. പസായിണ്? ഹേ
ഇരുവത് നാലാതി
ഇരൊത് നാലാന്തി ഏ അപ്പൊ പാസ്സായിണ് ലേ
ഉം
പിന്നെന്തൊക്കെ? ഉം കുട്ടിന്റെ സുന്നത്തയ്ച്ചതൊക്കെ ഒണങ്ങിയൊക്ക റാഹത്ത് പളളി ഒക്കെ പള്ളി പോയതാ പള്ളി പോകാനായിട്ടില്ലല്ലോ.
പള്ളി പോയി പക്ഷെ ഓന് മറ്റേ അറബികൾ. ഇതുണ്ടല്ലോ ഡ്രസ്സ്‌ ആഹ് അയച്ചു സുജു. ക്കുമ്പോ അതിന്റെ ഉള്ളിൽ കയറി കുത്തിരിക്കു.
അതാ അപ്പൊ നല്ല വ്യത്യാസം.
ആഹ് അന്നിട്ട് മീമിയെ ക ണ്ട് മീമിയെ ബിയനെ കണ്ടുന്നൊക്കെ പറയും.
ആഹ് ആഹ്
അപ്പോ
അങ്ങനെ ആകുമ്പോഴേ ആ കന്നു . ഡ്രസ്സിനുള്ളിലെ അതിനിപ്പോ പ്രായം ഇതല്ലേ മൂന്നായോ ആഹ് മൂന്ന് മൂ ജനുവരിയിലെ ഇല്ലല്ലേ അല്ലെ. ബർത്ത് ഡേ ഉം ഉം.
മൂന്ന് വയസും നാലു മാസം നാല് നാലാവുന്നു.
ഉ എന്നിട്ടെന്താ ഇനി അവിടെ ചേർക്കയാണോ അങ്ങോ-
ഇല്ലില്ല ഇല്ല ഇവിടെത്തന്നെ കണ്ടിന്യൂ ചെയ്യണം അനിഷ
ആ ആ
ചേർത്താനെ നാലു വയസ്സ് കംപ്ലീറ്റ് ആവണം ഇവിടെ
ആ അവിടെ അങ്ങനെ നെയുണ്ടോ നിയമം ആ എന്നാലും അടുത്ത വർഷമാവുമ്പോ- അടുത്ത വർഷം
ഉം ആ അടുത്തോല്ലം ചേർ
ഉം
ഇപ്പ തന്നെ ആശാന് ഒപ്പ എല്ലാതൊപ്പം കൂടി നടന്നിട്ടേ മലയാളം അറിയില്ല
ആ
മൊത്തം ഇംഗ്ലീഷിലേ പറയുള്ളൂ ഇപ്പൊ ഞങ്ങള് ഓന് കേൾക്കാതെ സംസ ഓന് മന ലാവാതിരിക്കാൻ വേണ്ടീട്ട് ഞമ്മള് പറയുമല്ലോ മലയാളം കേട്ടാ മനസ്സിലാ അപ്പോ ഇംഗ്ളി പറയട്ടെ ന്ന് വിചാരിച്ചു അപ്പ ആശ താനെ അവിനും ബൈജാത അവസ്ഥ ത്ത്
ആ നിങ്ങൾ നിങ്ങൾക്ക് മലയാളം തന്നെ പറഞ്ഞുടെ എന്നല്
ഞങ്ങള് മലയാളം പറഞ്ഞാൽ അതും അറിയ രണ്ടും അറിയാ
ഹേ
രണ്ടും പറയും രണ്ടും കേ മലയാളം പറഞ്ഞാൽ മനസ്സിലാവും ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവും അപ്പ ഇപ്പൊ ഞങ്ങളാ പെട്ടത് ഞങ്ങക്ക് ഏതും ഭാഷയും സംസാരിക്കാൻ ബേജ ങ്ങട്ടിപ്പ സ്പെല്ലിങ് വെച്ചിട്ടാ സംസാരിക്ക അല്ലെ ആശ മൻസ്സിലാക്കന്നെ
അതല്ല അപ്പം പൊ പൊറത്ത് കുട് കുട്ടികളൊന്നും മലയാളിസിണ്ടാവില്ല
ഒറ്റൊന്നുല്ല കാൺണോലൊക്കെ ഇംഗ്ലീഷാണ് അപ്പൊ പി
മറ്റേ ഫാ അപ്പൊ മലയാളി ഫാമിലി തന്നെ അല്ലേ എല്ലാം അവിടെ നിങ്ങക്ക്
ആർക്കും കുട്ടികളില്ലേ നങ്ങക്കന്നേ ഉള്ളൂ കുട്ടികള്
ആ അതുകൊണ്ടാണങ്ങനെ പിന്നെ എന്താ എന്തോക്കെയോ ഫുഡ് ഉണ്ടാക്കിയവെള്ളിആയിട്ട് സ്പെഷ്യൽ എന്തേ ഉണ്ടാക്കിയോ
എടി ഞാനിപ്പ ഫുഡ് ഉണ്ടാക്കലില്ല ഉച്ചക്ക് ഞാൻ രാത്രി ഇണ്ടാക്കിക്കല കാരൻക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല ജോബും കാര്യങ്ങളൊക്കെ പാടായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോരാത്രി ഉണ്ടാക്കി പിന്ന ഇന്നലെ എനിക്ക് സാലറി അപ്പ പിന്നെ പുറത്ത്പോയി കഴിച്ചു
ആ അപ്പ ഞങ്ങക്കൊന്നും ചെലവില്ല
ദാണ് അ മറ്റേതിണ്ടല്ലോ ഇന്റെ എന്താ പറയാ ലോണുണ്ടല്ലോ അത് കംപ്ലീറ്റാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിക്ക ക്കടിച്ചു അങ്ങനെ ഞാനെറ്റടുത്താണുള്ളത് അപ്പം അത് അതങ്ങ് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ അതക്ക് മൊത്തം ബാക്കിയൊക്കെയിക്ക അടിച്ച്
അങ്ങനെ ആവുമ്പോ ഉമ്മാക്കൊരു ആശ്വാസാവും ഹും ഉം അതല്ല അജ് കല്യാണത്തിന് വരണില്ലാന്ന് സത്യാണോ അതോ ഗ്രൂപ്പിനെ വര്ണില്ല
ഇല്ലേ
ആ യില്ല പെണ്ണെ ജീവിതത്തിലൊര് ഒരു അനിയത്തിന്റ കല്യാണം ഉണ്ടായി പിന്നെ ഇനി വേറൊരാളത് കൂടാണ്ടന്ക്ക്
ത്തട്ടെ
അത് ശെരിയല്ലല്ലോ
എടി അതുഅല്ല നല്ല ഫ്ലൈറ്റ് ടിക്കറ്റാ
എന്നാലും ജിദ് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ
പറഞ്ഞിട്ട് കാര്യല്ല പൈസേം കൂടി വേണ്ടേ എന്റെ തലയിലാണ് ആദ്യട്ടുള്ളത് മറ്റത് എനിക്ക് തീർക്കണം ഞാന് എൻജോയ്മെന്റ് മാത്രം നടന്നിട്ടും കാര്യല്ലല്ലോ പെര അങ്ങനെയാണ് അപ്പോ ഒക്കെ തീർക്കണ്ട
വീട്പണി ഇത് ഒരു വിധൊക്കെ കഴിഞ്ഞില്ലെ അന്റ്
ഇനി എന്താ വറുത് മാത്രൊള്ളൂ അടിടാനൊ
ഇനിയിപ്പോ അവിടെ അവിടെ തന്നെ നിക്കാണെങ്കി അവിടെ തന്നെ മക്കളെ പഠപ്പിക്കാണെങ്കി പിന്നെപ്പിന്നെ ഇവിടെ വീട്പ്പ നീ ശരിയാക്കണ്
സപ്പോസ് വരുമ്പോ നമ്മക്ക് നിക്കണെങ്കി പെരേംകൂടി മേണ്ടേ ഉമ്മിച്ചി കണ്ടില്ലേ മറ്റേ പെര ആകെ പൊളിഞ്ഞടങ്ങി അപ്പ പിന്നെ അതിനെക്കാളും നല്ലത് നമ്മക്ക് നമ്മളതായിട്ടുള്ള പേ ആ ണ്ട് ന്നാലും മ്മ എന്താ പറയാ ഞമ്മക്ക് നമ്മളത് ഇവിടെ ഇങ്ങനെ ഒരുമി ഒറ്റക്ക് നിന്ന് ശീലായിട്ട് ഇനും ആ എന്താ പറയാ എല്ലാരും എടേക്ക് ചെല്ലുമ്പോതിനേക്കാളും നല്ലത് അവനവന് അവനന്റേതായിട്ടുള്ള പെരേം കൂടിം തന്നെയല്ലേ
പിന്നെപ്പോ അതിനിപ്പ പൈസ ഉണ്ടായാല് അയിന് വിളിച്ച് പറഞ്ഞാ ഒക്കെ റെഡിയാക്കൻ എന്തിനൊക്കെ അപ്പ ഇന്നത്തെ കാലത്ത് എല്ലാം സാധിക്കു
ഉം ഒരാളെ എല്ലാ മാസവും എല്ല രണ്ടാഴ്ച കൂടുമ്പോ അടിച്ച് വാരി തുടക്കാൻ പറഞ്ഞാെച്ചാൽ മതി
ആഹ് അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ
ഉം വേറെന്താ ന്നിട്ട്
വേറെന്താ
ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചണ്ട്
ആഹ് എന്നാ ആയിക്കോട്ടെ എന്നാ ഓക്കെ എന്നാ ശരി